ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ ആഹ് എന്താ പണി
ഹലോ
ഹലോ
ആഹ കേക്കാം കേക്കാ പറഞ്ഞ ഇ നടക്കന്ന്
ആഹ ഫുഡ് ഇണ്ടാക്കുക
ഫുഡ് ആ നാളെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോണം അപ്പം പിന്നെ ചോ അരി തിളപ്പച്ച് റൈസ് കുക്കറിൽ വെക്കുന്ന
ആഹ് ഇപ്പ തന്നെ തളപ്പ ളപ്പിച്ചിട്ട് വെക്കുക
ആഹ തിളപ്പിച്ചിട്ട് വെക്കും
അപ്പൊ രാവിലേക്ക് ആവോ
ആഹ രാവിലെ എടുത്ത് ഉപ്പയിട്ട് ഊറ്റിെടുക്കും അല്ലെങ്കിൽ രാവിലെ രാവിലെ ഏഴ് മണിക്ക് പോണം എല്ലാം കൂടെ ആവത്തില്ല
ആഹ അതല്ലേ അപ്പൊ ആ അപ്പത്തിന ഒരു ചോറ് നല്ല വേവാകവും
ആഹ വെന്തിരിക്കും വെന്ത് രാവിലെ പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് ഊറ്റി എടുത്താ മതി
ആഹ ആഹ് ആഹ അപ്പൊ അങ്ങനെ ചെയ്യലല്ലേ
ആ അങ്ങനെ ചെയ്യും പിന്നെ തോരനക്കൊക്കെ അരിഞ്ഞഞ് വെക്കുകയൊക്കെ ചെയ്യും
ആഹ പണിപ്പെത്തനൊക്കെ കഴിച്ചു വെക്കലേ
ഇല്ല രാവിലെ എല്ലാം കൂടെ പാടാ അഞ്ച മണിക്ക് എണ്ണീറ്റാലുവേ എല്ലാം വെന്ത് വരണ്ടേ ഏഴ് മണിക്ക് പോണം കാപ്പി ചോറ് എല്ലാം വേവണ്ടേ
ആഹ
ആ ആ
അപ്പ അങ്ങനെ എന്താ ഫുഡ് എന്താ നൈറ്റിന്
നൈറ്റിന് ചോറ്
ആഹ എന്താ കറൊക്കെ എന്താ
കറി സാമ്പാറുണ്ട് മീൻ വറുത്ത് മത്തി കിട്ടിയരന്ന് മത്തി വറത്തത് ഒക്കെ ആയിട്ട് വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞ്
എന്ത ചെയ്യന്ന് കടന്ന് ചായക്ക്
ഒന്നുയില്ല ആ ആഹ വെറുതെ ന്നൊന്നും ഉണ്ടാക്കി ആില്ല വയ്യായിരുന്നു തലവേദനയായിരുന്നു ഈ മൈഗ്രൈയിന്റെ പ്രശ്നം ഉണ്ട്
ആഹ ആഹ അപ്പൊ ഇങ്ങനെ
എട നാട്
നാട് എന്താ പാലക്കാട് ഇപ്പ ഞാൻ പുറത്ത് പഠിക്കാ
എവിടെ
ഏ തമിഴ്നാട്ടില് പഠിക്കാ
എന്തോത്തിന്
ഞാൻ ഓക്യുപാഷൻ തെറാപ്പി പറഞ്ഞ കോഴ്സ് പഠിക്കാം
തമിഴ്നാട്ടില എവിടാ
ഈറോട്
ഈറോഡ് അപ്പൊ മന്ത്ലി വരുവോ ഇല്ല കേട്ടിട്ടുണ്ട്
ആ ഞാന് മന്ത്ലി ഇല്ല ഇപ്പൊ രണ്ടാശനി വരും നാലാം ശനിം പോവും പിന്നെ എന്തേലോക്കെ ലീവ് ഇണ്ടെങ്കില് അയ് അതിന് പോവും ഏ ഇല്ല ഇല്ല അങ്ങനെ തേർഡ് ഇയർ ആയച്ചോളൂ
ആണാ എത്ര വർഷവാ
നാലര വർഷം ദോസാ
നാലര വർഷം ആ വീട്ടിൽ ആാരൊക്കെയുണ്ട്
വീട്ടില് ഞാനുണ്ട് ആ അനീത്തിയുണ്ട് പിന്നെ എമ്മയുണ്ട് ഇപ്പൊ പിന്നെ ഗൾഫിലാ ഇപ്പൊ വീട്ടില് ഞാൻ ഇങ്ങോട്ട് പോകുന്ന കാരണം ഇമ്മീ അനിയത്തി മാത്രേ ഉള്ളൂ
അനിയത്തി എത്ര പഠിക്കുന്ന പ്ലസ് ടുലാ ആഹ് ആഹ് ഏതാ കൊമ സയൻ
ആ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എട്ക്ക അവക്ക് ബയോളജി സയൻസ് പഠിക്കാൻ നല്ല ടഫാണ് പറഞ്ഞപ്പോ
ആഹ് ആഹ് സയൻസ് അല്ലേലും പാടാ പിള്ളേർ ലാം പാടാ ഇവ്ട്ത്തെ ആഹ് മോ ഇവ്ട്ത്തെ മോനും എടുത്തെച്ച് വെള്ളം കുടി
ആഹ് ഉം ഓൻ ഏതെടുത്ത് സയൻസാ എട്ത്ത്
ആഹ്
അപ്പപ്പ ഏതാ പ്ലസ് വണ്ണാ ആ പ്ലസ് ടു ബയോ ഇട്ത്ത്
ആഹ് മോള് നയന്തില്
നയൻന്തില് അപ്പല്ലെ സയൻസ് ഇട്ത്തപ്പോ ഇപ്പ നല്ല ടഫാ തോന്ന്ല്ലെ കോസ്‌ ചെങ്കാപ്പുറൊക്കെ പണ്ടത്തെ പോലെല്ലല്ലേ ആഹ് അപ്പ ഇനിയിപ്പോ സയൻസ് ഒക്കെ ഇട്ത്ട് ഇനിയിപ്പോ എന്താ അടുത്ത പ്ലാൻ എന്താ?
അറിയത്തില്ല അയാക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും പറയുന്നില്ല ഇപ്പ ഇത് എങ്ങനെലും ഒന്ന് തട്ടിക്കൂട്ടി കഴിഞ്ഞാ മതിയെന്നാ പറയുന്നേ അത്രട്ടഫാ പാസ ആവാൻ പണിയില്ലേന്ന് പറഞ്ഞാൽ മാ മാക്സൊക്കെ ഭയങ്കര ടഫായിരുന്നു ഇപ്രാവശ്യം വെള്ളം കുടിച്ചു മേക് സ് കിട്ടത്തില്ലെന്ന് പറഞ് ആ എക്സാം കഴിഞ്ഞ് വന്നപ്പളെ പറഞ്ഞു മാക്സ്‌ കിട്ടത്തില്ലെന്ന്
ഉം പക്ഷല്ലേ എക്സാമിന് പഠിക്കുമ്പല്ലേ കൊ ർച്ച് പോഷൻസ് സ്കിപ്പ് ടഫുള്ള പാട്ട് സ്കിപ്പ് ചെയ്താലും ബാക്കിള്ളത് പഠിക്ക വെച്ചാലും പാസ്സ് ആവല്ലോ ഇല്ലേ?
ആ ആമ്പിള്ളേര് മെനക്കെട്ടിരുന്ന് പഠിക്കത്തില്ല പെൺപിള്ളേരുടെ കൂട്ട് ആഹ് ആഹ് ആമ്പിള്ളേര് ട്യൂഷനൊന്നും പോവുന്നില്ല അവന് ട്യൂഷനൊക്കെ പോകാൻ വല്ല്യ പാടാ ആമ്പിള്ളേര് മെനക്കെട്ട് ഇരുന്ന് പഠി പഠികത്തില്ല അവർക്ക് എപ്പഴും ഫുഡ്ബോൾ സൈക്കിൾ റൈസ് അതെക്കെയാ അവരെ ഡി മെയ്ൻ ഹോബി
ഉം അപ്പ ഓൺലൈനിൽ അപ്പൊ എക്സാം ടൈമില് ആകുമ്പപ്പയെങ്ങനെ ക്ലാസ് സ്കൂൾലെടുത്ത് പഠിച്ചാ മനസ്സിലാവത്രെ
അവര്ടെ എക്സാം ട്യൂഷൻ കൊണ്ടാക്കിയാലും പോകത്തില്ല ചുമ്മാ തില് ഫീസ് അടക്കാവ്ന്നേ ഒള്ളൂ ട്യൂഷന് ഉണ്ട് ഇവിടെ ട്യൂഷൻ സെന്ററിൽ ആക്കിയിട്ടുണ്ട് പോകത്തില്ല മടി അവന്മാര് അടിക്കത്തില്ലേ പിടിച്ചിട്ടടിക്കും അടിക്കുമ്പോ പോത്ത
ന്നല്ലേ ഓൺലൈനില് ചേർത്തി കൂടേനില്ലേ
ഓൺലൈനിൽ കൊട്ത്താ മൊബൈല് കൊടുത്താ ഫ്രീ ഫയറ് കളിച്ചോളും
ആഹ് ആഹ്
ആഹ് ഗെയിം ആഹ് ഗെയിമിനകത്ത് ഭയങ്കര അഡിറ്റാ കൊടുക്കത്തില്ല ഇല്ല ഇല്ല ആ പഠിച്ച എന്തോകാര്യം സാധിക്കാനെന്നാ ചോദിക്കുന്നെ
ആഹ് അല്ലെ സാധാരണക്കെഈ പ്ലസ്ടു പഠിക്കുന്ന കുട്ടികള് പറഞ്ഞാല് പഠിക്കണം എന്നൊക്കെ കൊർച്ച് ചിന്തള്ള കൊർച്ച് മെചോഡോക്കെ ആവൂലേ
ആ അവർക്ക് മെയ്നായിട്ട് ഹോബിന്ന് പറഞ്ഞാ അഴിച്ചു പണി എന്തെല്ലാം എല്ല എല്ലാം അഴിച്ച് പാട്സ് പാട്സാക്കിയിട്ട് പണി അതാ മെയ്നാ
അന്നാ പത്ത് പ്ലസ് ടു കഴിഞ്ഞാ തിന് പോവാ മറ്റേ എന്താണ് ഇപ്പ പറയാ ഏ പോളിടെക്നിക്ക്.
ആ അതിന് വിടാൻ അതിനാ അയാക്ക് താല്പര്യം ഐ. ടി. എ പോളിടെക്നിക്ക്‌ നോക്കണം. കാരണം അഴിച്പണി ഭയങ്കര ഇഷ്ടവാ എന്ത് കൊട്ത്താലും നമ്മളെ ഇപ്പൊ പുതിയൊരു സാധനം അവൻ ഫ്രണ്ടിലോട്ട് കൊണ്ട് വെച്ചാ അവന് അത് മൊത്തം അഴിച്ച് നമുക്ക് പാട്സ്സാക്കി തരും
അള്ളാ അങ്ങനെക്കെല്ലേ അതല്ലേ ഈ പോളിടെക്നിക്ക് പ്പൊക്കെ പോവാ പക്ഷല്ലേ ഇന്റെ മാമന്റെ മോന് കൊ എന്താ കൊമേഴ്സ് ഒക്കെ ഇട്തീനത് പക്ഷെ അയ്ന് പത്താം ക്ലാസ് മതി പോ പോളിക്ക് പോകാന് പക്ഷെ ഫിസിക്സ് പറഞ്ഞ് ടഫ് ട്ടഫ്റഞ്ഞ് രണ്ട് വർഷം പോയി. പിന്നെ എന്തൊക്കെ കൊറെ റെക്കോർഡ് വരക്കാനും ഒ നല്ല ട്ടഫാ പറഞ്ഞിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ സാധാ ഡിഗ്രി പോയി ചേർന്നക്കപ്പൊ
എല്ലാരും അതുപോലെ ആ ഉം
പഠിക്കാ എന്നുള്ളതൊക്കെ എന്തെങ്കിലും ജോലി വണംന്ന്നുള്ളരു ചിന്ത വേണം.
അവർക്ക് പൊതുവെ ഇപ്പം ആമ്പിള്ളാരെ സംബന്ധിച്ചിടത്തോളം അവരെ എങ്ങനെയിരിക്കും പിമ്പിള്ളാരർന്ന് പറ പറഞ്ഞാൽ മെനക്കെട്ടിരുന്ന് പഠിച്ച് അവർക്ക് ഫ്യൂച്ചർ വേണം. എന്നുള്ളരി ഇതുണ്ട് പെൺ പിള്ളേർ മെനക്കെട്ടിരുന്ന് പഠിക്കുന്ന കൂട്ട് ആമ്പിള്ളേർ പഠ ക്കത്തില്ല അവർക്ക ഇപ്പോ ഏറ്റവും മെയിനായിയിട്ട് ഇപ്പ എല്ലർക്കും മൊ മൊബൈല്ലേ വണ്ടി റേസ് ടെൻത്ത് അങ്ങോട്ട് പാസ് ആയപ്പോള്ളേ ബഹളാവ ഇവിടെ മൊബൈൽ ഇപ്പൊ പ്ലസ് വണ്ണിന്റെ ഹറിസൾട്ട് വന്നിട്ടില്ല മൊബൈലിന് ബഹളമാ മൊബൈല് ഞാൻ വാങ്ങിച്ചു കൊടുക്കാതിരി കുവ മൊബൈല് പിള്ളേർക്ക് മൊബൈലന്ന് പറഞ്ഞാൽ അവന്റെ ക്ലാസ്സിൽ പിള്ളേർ മൊബൈല് കൊണ്ടുവന്ന് ഫ്രീ ഫയർ കളി വീഡിയോ കാണല് അങ്ങനെെ പേരൻറ്സ് മീറ്റിംഗ വീട്ടി പഠിച്ചാ പറഞ്ഞാലും ടീച്ചർമാർ പറയുന്നത് അവരെത്ര നോക്കാനാ പിള്ളോരൊന്നും പറഞ്ഞാലെങ്കിലും കേൾക്കുന്ന പിള്ളോരൊന്നും അല്ല
ആ കുട്ടികളീ പ്പറിയാത്ത കുഞ്ഞുണ്ടാവൂല്ലേ പറ്റോളില്ലേ എന്ത പാരൻസ്റിയാതെ കൊണ്ടുവരണ അതോ
പേരൻസ് അറിഞ് പേരൻറ്സ് അറിഞ്ഞു കൊണ്ടുവരുന്ന പേരൻസ് അല്ലേ വ കൊടുക്കുന്ന എല്ലാല്ലല്ലോ
ആ ആഹ് അവ സ്കൂൾക്ക് കൊണ്ടുപോവാൻ പറ്റുവോ
അവര് കാ സ്കൂള മൊബൈൽ അലൗഡ് അല്ല പക്ഷെ ഇവന്മാർ കൊണ്ടുവന്ന് ബാക്കി ബെഞ്ചിൽ പോയിര്ന്നു ആ ടീച്ചർമാരെ ഒരു ചെറക്കന്റെ ഫോൺ ഇതുപോലെ വാങ്ങിച്ച് പ്രിൻസിപ്പൾ വെച്ച് പിറ്റേന്നു പരസ്യയിട്ട് അടുത്ത ഫോ ന്താലും പരൻസ് വാങ്ങിച്ചു കൊടുക്കാതെ വല്യ സ്മാർട്ട് ഫോൺ കൊണ്ട് കുഞ്ഞുങ്ങൾ സ്കൂളിൽ വരത്തില്ലോ
ആ ശരിയാ
ഉം പി ഇപ്പോഴത്തെ പിള്ളേരെ ഇപ്പോഴത്തെ തലമുറന്ന് പറഞ്ഞാല് അങ്ങനെ നമ്മളൊന്നും പിട നമ്മളൊന്നും വളർന്ന കാലവല്ല ഇപ്പോഴത്തെലമുറെ പിടിച്ചൽ കിട്ട
ഇല്ല ന നല്ലം ടെൻഷനാണെല അവരെ നോക്കും വളർത്തുമ്പോൊക്കെ
ആ അവർക്ക് ഇപ്പം വണ്ടി മൊബൈല് ക്രയിസ് വണ്ടി വണ്ടി ഇപ്പൊന്ന് പറഞ്ഞ നാലല്ലേഏഴ് എട്ട് വസ്സ ഒമ്പത് വയസ്സുള്ള ആണ്പിള്ളേർല്ലാം വണ്ടി എടുത്തുണ്ട് പോവാ ഇവിടെ മെനഞ്ഞാന്ന് വണ്ടിയെടുത്തോണ്ട് പോയി വണ്ടി എടുത്തൊണ്ട് പോയപ്പോ ഞാൻ പറഞ് ലൈ സൻസില്ല എന്റെ കയ് പോലീസ് വിടിച്ച കൊടുക്കാൻ പൈസയില്ല എന്നൊക്കെ പറ വില വെച്ച് കുറ അത്താട വണ്ടിയുണ്ട്
ആ ആ
ആ അത്തവിടെ ഇല്ല തമിഴ്നാട്ടില
ആനെ ഞാനും തമിഴ്നാട്ടിലാ
ആ അവരുത അവര് ഇവിടെ
എവിടെ
എവിടെയാന്നോ കോയമ്പത്തൂരായിരുന്നടാ അല്ല കോയമ്പത്തൂരായിരുന്നു ഇപ്പ പെങ്ങി വന്ന് ബോർഡർ ഇല്ലേട തമിഴ്നാട് തിരുവനന്തപുരം അല്ലടാ ബോർഡ് ഉണ്ടല്ലോ നാക്കിന്റെ വക്കലരിക്കുന്ന അവിട ആ അപ്പ അവിടെ പാറശാല ആ പാറ പാറശാലയിലാടാ അപ്പം വണ്ടിയൊക്കെ ഉണ്ടടാ ഇവിടെ ഇട്ടിട്ടാണ് പോകുന്ന അപ്പം എടുത്തുകൊണ്ട് പോകാന ഇപ്പൊ ഞാൻ പറഞ്ഞു വണ്ടികൾ ചീറിപ്പാഞ്ഞഞ് വരും എന്റെ കയ്യിൽ യാതൊരു ഇതും ഇല്ലന്ന്
ഉം
ആ ആ
അപ്പൊല്ല ഇപ്പ എത്ര വയസായി പതിനെട്ടായോ ആ അപ്പ ലൈസൻസ് എടുക്കാൻ പോ തയ്യാറായിട്ടിക്കണ്ടോ
ഈ എന്റെ പൊന്നുമോള ലൈസൻസും ഒക്കെ എടുത്ത കൊടുത്തേച്ച ഇവിടെ ഒന്ന് ഇരിക്കാൻ പറ്റ ഇപ്പത്തെ തലമുറ ടെ കൂടെ വണ്ടി എവിടെയേലും കൊണ്ടപയി കേയറ്റ്ന്ന് ച്ചാൽ ഇപ്പോ ഒരുപാട് അനു ഭവങ്ങൾ മുന്നിലില്ലയോ ആ പേടിയട വണ്ടി ഇവനെ സൈ സ അത് തന്നെയല്ലേടാ ഇവ സൈക്കിളിൽ തന്നെ പോകുന്ന ഒന്ന് കാണണം സൈക്കിളുണ്ട് സ്കൂളിൽ പോകൻ സൈക്കിൾ ഉണ്ട്ടാ ആ സൈക്കിളിൽ പോകുന്നത് വഴിൽ കൂടെ പോകുന്നവരെല്ലാം വിളിച്ച് പരാതിയ കാരണം ഓവർ സ്പീഡ് ആ സൈക്കിള ആയിട്ട് അപ്പ അവന്റെ ൽ ഒരു വണ്ടി കിട്ടിയാൽ ഒത്ത അവസ്ഥയന്ന ആലോചിച്ചോ
ആ അത് ശെരിയാ
മക്കളിലൊക്കെ വണ്ടിടെ കീഴികൂടെ റൈസ് ചെയ്താ പോകുന്നത് എന്നാകെ ശസ്ത്ര അവിടെ സാധനം വാങ്ങാൻ പോയപ്പോ ഒരു ഓട്ടോ ഓടി ആള എന്റെടുത്ത് പറഞ്ഞ പിന്നെ സൈക്കിൾ കൊടുത്ത വിടല്ലേ പിന്നെ ഓവർ സ്പീഡ് ബസിന്റെ കീഴിൽ കൂടെ ഒക്ക കൊണ്ടു പോകുന്നെന്ന്
അയ്യോ കേൾക്കുമ്പോ പേടിയയാവും ല്ലേ
പേടിയാവും എന്നാൽ അത് കൊണ്ട പോലന്ന് പറഞ്ഞാൽ അവനത് കേൾക്കത്തല്ല
ഓ വാശി പിടിക്കോ
ആ വാശിയ അവൻ പിടിക്കുന്ന മുയലിന് പത്ത് കൊമ്പ അവൻ അതിനായി പോ
ആ അല്ല അപ്പ നിങ്ങള് സ്ട്രിക്റ്റ് ആയി നിന്നാല് കൊറച്ച് ഒതുങ്ങിക്കുവോ
ഏ
നി നിങ്ങള് കൊറച്ച് സ്ട്രിക്റ്റ് ആയാല എങ്ങനെ ഒതുങ്ങി നിക്കുവോ അതോ പിന്നെ വാശി പിടിച്ചുകോണ്ടിരിക്കുവോ
വാശി പിടിച്ചോൊണ്ട് നിക്കും അവന് കാര്യം സാധിക്കുന്നണ്ട നിക്കും ഇപ്പൊ അവന്ക്ക് ഇപ്പോൾ ഏറ്റവും ഇതായിട്ട് വേണ്ടത് മുബൈലാ നമ്മളെ പിടിികൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ ഇപ്പൊന്ന് പറഞ്ഞാ ഇ ഇപ്പം പറയുന്ന ഗിയർ സൈക്കിളിന്
ആ
ആ അതാ വേണ്ടുന്നത്
ഓ
അങ്ങനെയൊക്കെയ അവന്റെ ഇത്
ഇവർക്ക് ഭാവിനെ കുറിച്ചിട്ട് ഒരു ചിന്തയില്ല അത് ലൈഫ് ഇപ്പ നല്ല പോോലെ പോവാണംന്ന് ചിന്തയില്ലല്ലേ
അവർക്കൊക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ജീവിക്കണം ഇന്ന് അടിച്ചു പൊളിക്കണം അടിച്ചു പൊളി ടീംമാ ഇപ്പം എങ്ങനെ പണ്ടത്തെ തലമുറയുടെ കൂട്ട് ഇങ്ങനെല്ല ജീവിതം നമ്മൾ ഇതാക്കിയാലേ ജീവിതമള്ള ഞാനത എപ്പോഴും പറയും പടി ച്ച് എവിടെേലും ഒരിത എടുത്താലേ ഉള്ള ജീവിതം ഇതൊന്നുമല്ല ജീവിതംന്ന് അവർക്കതെല്ലാം ആ അവർക്കതെല്ലാം ഒരു നിസ്സാരമട്ട
ഉം
അത് അതുവഴി കേെട്ടി ഇതുവഴി കളയും അതാണ് പുുസ്തകന്റെറക്ക ആ ശരി ശരി ശരി